കേൾക്കാം കേൾക്കാം
ആഹ് റേയ്ഞ്ച് കൊഴപ്പല്ലല്ലോ ക്ലിയറാ ണല്ലോ ഇപ്പൊ വിളിക്കാ ആഹ് ഓക്കെ എന്തെടുക്ക്വായിരുന്നു
ആ ഊണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു
ആണോ ഉം സമയത്ത് ആഹാരം കഴിക്കും അല്ലെ
ആഹ കിട്ടാ ഒരു ടൈം ഒരു മണി ഓ രണ്ട് മണി അതിന്റെ ഉള്ളിൽ കഴിക്കും
ആ അങ്ങനെ കഴിക്കണം കെട്ടൊ സമയത്ത് ഫുഡ് കഴിക്കണം അതാണെങ്കി ഇപ്പ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ആ സമയത്ത് സമയത്ത് കഴിക്കണം എന്റെ വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കി
പക്ഷെ രാവിലെ ഉണ്ടല്ലോ ആഹ ആഹ രാവിലെ എനിക്ക് ടൈം കിട്ടാറില്ല കാരണം പരിപാലവും പിള്ളേരുടെ സ്കൂളി പോക്കും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നാ കഴിക്കും ഉം ഉം
കഴിയ്പോഴത്തേക്ക് ഇപ്പം അവരെല്ലാം പോയി കഴിഞ്ഞിട്ടാണങ്കി ഇപ്പം ഒമ്പതരക്ക പോകുന്നെങ്കിൽ ആ സമയത്ത് നമ്മൾ കഴിക്കാൻ നോക്കണം എന്നും ആ സമയത്തന്നെ കഴിക്കണം ഞങ്ങളടെ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കി എ രണ്ടരക്കും മൂന്ന് മണിക്കും അങ്ങനെയൊക്കെയാ കഴിക്കുന്നത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു മടുത്ത് ഞാൻ എന്തായാലും ആ സമയത്തങ്ങ് കഴിക്കും കുഞ്ഞിനും കൊടുത്തിട്ട് അല്ലല്ല ഹസ്ബെൻിനെ വീ ട്ടുകാരല്ല ഹസ്ബൻഡന്റെ അമ്മ മാത്രേ ഉള്ളൂ അമ്മയാണ് കൃത്യസമയത്ത കഴിക്കുന്നത് പക്ഷെ രാവിലത്തെ ഇച്ചിരി അങ്ങോട്ട്
അമ്മ പാവമാണോ
കുഴപ്പയില്ല കൊഴപ്പയില്ല നമ്മള് വല്യ കൊഴപ്പൊന്നും ഇല്ലാതെ പോവുന്നു ആഹ
അല്ലല്ല രണ്ടു പേരുണ്ടേ അപ്പൊ മൂത്താളുടെ മൂത്താളുണ്ട് അതിനൊരു ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് അപ്പം ഹ് വേരോട് ആ നല്ല രീതിയിൽ തന്നെ കൊഴപ്പ ഇല്ലാതാ പോകുന്നത് ഉം അതെ പിന്നെ വേറെന്താ ഉണ്ട് അവിടെ എങ്ങനെ ഉണ്ട്
ഇവിടെ ഞാൻ ഞാനും ഹസ്ബൻറും കുട്ടികളും മാത്രേ ഉള്ളൂ അതുകൊണ്ട് ആഹ നമ്മടെ സൗകര്യത്തിന് കഴിക്കും പിന്നെ ആ ടൈമില് ക കൃത്യ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളു
അല്ലെ
ഉം ഉച്ചക്കൽത്തെ എന്തായാലും ഒരു മണി- ക്കും രണ്ട് മണിക്കും അതിന് ഇടക്ക് അതിനുള്ളിൽ കഴിക്കും അതിന് അപ്പുറത്തോട്ട് പോകത്തില്ല പിന്നെ രാവിലത്തെ ഒള്ളൂ ച്ചിരി പ്രശ്നം ഒരു കൂടി വന്ന ഒരു പത്തര അല്ലെ ഒരു പതിനൊന്ന് മണി അങ്ങനെ പോകും കാരണം അവരെ കൊണ്ട് വിട്ടേച്ചു വരുമ്പോഴത്തേ ആ സ്കൂളുകൾ അവര് ഇനി ഒരു മൂന്നര ആവുമ്പോ വിളിക്കാൻ പോണം മൂന്നര വരെ ഉള്ളൂ മൂന്നര എന്ന് പറയുമ്പോ ഒരു ഞാൻ ഒരു മൂന്നേ കാല ആകുമ്പോൾ ഇറങ്ങും പത്ത മിനിറ്റ് വേണ്ട ആ സ്കൂൾ അടുത്താ നടന്നു പോയി വിളിച്ചോണ്ട വരും ആ് നടന്നു പോയി വിളിച്ചോണ്ട വരും
ക്കോ
മണ്ടി ഓടിക്കും ലൈസൻസ് ഒക്കെ എടുത്തതാ പശേ കൈ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ഇല്ല പിന്നെ എന്തുവാ ഓടിക്കുവായിരുന്നു വണ്ടി പഠിച്ച സമയത്തൊക്കെ ഓടിക്കുായിരുന്നു ലൈസൻസ് ഒക്കെ എടുത്ത കഴിഞ്ഞഞ് അപ്പം ഇതുപോലെ മോളയും കൊണ്ട്ൊന്ന് അങ്ങനെ ാടി പോയിട്ട് കുഞ്ഞിനെ വിളിച്ചിണ്ടണ്ട് വന്നാ പോകന്ന് വീണ്
ആ ഞാനും ഇതുപോലായിരുന്നു വീണ് കഴിഞ്ഞപ്പോഴാ എനിക്ക് ലൈസൻസ് ഉണ്ടായി കാറുംകൂ ക്കെ ലൈസൻസ് ഉണ്ടായിരുന്നു ഞാൻ ആ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുായിരുന്നു പക്ഷെ എടുത്ത കഴിഞ്ഞിട്ട് സ്കൂട്ടർ ഓടിച്ച ഒരു പ്രാവശ്യം ഞാൻ വണ്ടീന്ന് വീണു വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കന്ന് പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് ൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പേഡി ആ് അതെ
ഭയങ്കര ബുദ്ധി നമുക്ക് പേടിന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ വണ്ടി ഓടിക്കുന്ന കാര്യം പക്ഷെററ ആരെങ്കിലും സപ്പോർട്ടണ്ട
സത്യം എന്റെ അവസ്ഥ അത് തന്നെ എന്റെ അവസ്ഥ അത് തന്നെ കൂടെ ഭർത്താവ് ഉണ്ടെങ്കിൽ കുഴപ്പമ ഇില്ല പിന്നെ
അപ്പൊ ചേട്ടനായിട്ട് പുറത്തോട്ടൊക്കെ പോവാന്നെങ്കില് എന്നോട് പറയാോ ഓടിക്കാാനന്ന് അന്നേരം ഞാൻ കുടിക്കാന ചേട്ടൻ പുറക ഇപ്പോ ഉണ്ടല്ലോ നമുക്കൊരു ധൈര്യമല്ലേ ഇത് ഒറ്റക്കൊക്കെന്ന് പറയ
കറക്റ്റ് സത്യണ അപ്പൊ ഒറ്റക്ക ഉള്ളെങ്കിൽ ഒരു പേടിയ അതെന്താ നട്ട ചിലപ്പോ നമ്മ വീണോണ്ടായിരിക്കും
ആ എന്ന കൂടുതലും അത് തന്നെ പിന്നെ വണ്ടി വരുമ്പോൾ ആ ഒരു പിന്നെതുോ അടുത്തടുത്ത് ഓരോ അപകടങ്ങൾ ഉണ്ടാാവുമ്പോ അത് കേൾക്കുമ്പോ പിന്നെന്ത
ശരിയോ സത്യം സത്യം ഞങ്ങൾക്ക് മറ്റേ ഈ ഏയ്സ് വണ്ടി അറിയാവോ ആ അതൊണ്ട്േ അപ്പൊ അതിനകത്ത് പോകുമ്പോ ഉണ്ടല്ലോ എനിക്ക് സ്പീഡ അപ്പൊ ഞാൻ പറയാ സ്പീഡ് കുറച്ചോ സ്പീഡ് ചേട്ട ഓടിക്കൻ അറിയാം അ ഞാൻ പറയ ഡെയിലി നമ്മൾ ഏതെങ്കും സോഷ്യൽ മീഡിയ എ എടുത്താലും ഉണ്ടല്ലോ നമ്മൾ കാണണ്ട് അപകടം അപകടം എല്ലായിടത്തും അപകടം അപ്പൊ ഞാൻ പറ ആ രീതിയിൽ ഞാൻ കടന്നന്ന് സംസാരിക്കും ആ ഇന്ന് പോയാല അപകടം നി എന്ന അടെ എവിടെയങ്കില ഒന്നും വഈതൊക്കെ തന്നെണ്ടു ൊരു ടിപ്പർ വന്നൊരു കുഞ്ഞിനെ ഇടിച്ചത് ഇട്ടത് അയ്യോ എന്ത സൈഖ്യം ബർത്തില്ല കാരണം ഈ അതുകൊണ്ടാണ് ഈ സ്കൂൾ ടൈമിൽ ഉ മൂന്ന പേര് മരിച്ചു മൂന്ന് പേര് മരിച്ചു സ്കൂൾ ടൈമിൽ ടിപ്പർ ഓടിക്കരുത എന്നൊക്കെ പറഞ്ഞിട്ടുള്ളരി ഇത്ണ്ടായിരുന്നല്ലോ ആറ മണിക്ക് ശേഷം വട്ട ആറ മണിക്ക് അങ്ങനെ എന്തുകൊണ്ടല്ലോ അങ്ങനല്ല രാവില ആറ് മണി വരെയും രാത്രി പത്ത്ുമണിക്ക് ശേഷം മാത്രമേ ടിപ്പർ ഓടിക്കാവുന്നു അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് നിയമ ഉണ്ട് പക്ഷെ അത് തെറ്റിച്ചിട്ടായി അവര് വന്നത് ഈ കുഞ്ഞിന്റെ ജീവന എടുത്തത് അതിനാണെങ്കിൽ സ്കൂളില്
അതെ ആ അപകടം ഉണ്ടായിന്ന് പറയുമ്പം നിയന്ത്രണം വിട്ട് വന്നാന്ന് തോന്നുന്നു
നിയന്ത്രണം വിട്ട് വന്നതാ കഷ്ടമുണ്ട് അത് ഓർക്കാൻ പോലും തോന്നൂില്ല കാരണം നമ്മുക്കും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ അതെ നിക്കുവ എരുന്നു ആ വേറൊരു കൂട്ടുകാരന്റെ അച്ഛനുണ്ടായിരുന്നു പിന്നെ അദ്ധ്യാപകൻ ഉണ്ടായിരുന്നു ആ അവരെല്ലാം മൂന്നു പേര മരിച്ചു കൊറെേ പിള്ളേർക്ക് പരിക്കുംുണ്ടായിരുന്നു ഉ കണ്ട എന്തൊക്കെ അപകടം ഇപ്പൊ മൊത്തം അപകടമാണ്ണ നമുക്കൊന്നും നോക്കാൻ പറ്റത്തിട്ട ഏതക്ക സക്കറി ഇതയില്ല
ആണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ നമ്മള് പോകുമ്പോൾ കുഴപ്പമ ഇില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോ രണ്ടുപേരും കൊണ്ട് വരണ്ടായോ അ ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര കാരണം വണ്ടിത പോകുന്ന സ്കൂള സ്കൂളിൽ പിള്ളേരെെ വിളിക്കാൻ വരുന്ന വണ്ടികള ആായാലും സ്കൂളിന്റെ അടുത്തന്ന് പറയുമ്പം ഭയങ്കര തിരക്കായിരിക്കത്തില്ലേ അന്നേരം അവിടെ നമുക്ക് ആ അതുപലെ സൂക്ഷിച്ചാ രണ്ടുപേര കൊണ്ടിുന്ന രണ്ടുപേര വന്നി അടങ്ങി ന
ശരിയ നമ്മളെ നമ്മളിപ്പോ സൂക്ഷിച്ചു അല്ല നമ്മളിപ്പോ സൂക്ഷിച്ചു പോയാൽ നടന്നു പോയാലും ശ്രദ്ധിക്കണം കാരണം വ വേറെ വണ്ടികളൊക്കെ വരുന്നതല്ലേ അവര് ചിലപ്പോ അറിയത്തില്ല ചിലപ്പോ കള്ളള് കുടിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ ഒക്കെ ഇരിക്കുന്നവരായിരിക്കും വണ്ടിയല്ലാം ഉള്ളത് ഇപ്പോഴത്തെ കാല അല്ലേ അപ്പ ഇങ്ങോട്ട് വന്നങ്ങിടിച്ചിടും ഓരോ വാർത്ത കാണുമ്പോ തന്നെ പേടി വും കുഞ്ഞു ഒരു ചെറിയ കുഞ്ഞുട്ട്
ആമ്പിള്ളേരുണ്ടല്ലോ ഈ ബൈക്ക് ഓടിക്കുന്നു ആമ്പിള്ളർ അതായത് ലൈസൻസ് പോല ്യ ഓടുന്നത് പക്ഷെ ഇവിടെ ഇവിടെ സ്കൂളിലാണെങ്കിൽ പി രാവിലെയും വൈകുന്നേരം ഈ സ്കൂള് വിടുന്ന ടൈമിലായാലും സ്കൂളിൽ കേയറുന്ന ടൈമ ഉണ്ടല്ലോ ആ ടൈമിലായാലും പോലീസുകാര അവിടെ കാണും ജീപ്പ് മണ്ടി ഉണ്ട് അവിടെ ആ അതുകൊണ്ട് നമുക്ക് കൂടുതലാ നല്ല കാര്യ അത് അത് ഏറ്റവും നല്ല കാര്യ അത കണുമ്പ ഈ പിള്ളേരുടെ ശല്യം കുറയും അന്നേരം
അതെ അതെ ആ ഇപ്പോഴത്തെ പിള്ളേരല്ലേ പ്രായ ഒന്നും ആയില്ലെങ്കിലും അങ്ങ് വേറെഷ അചോയ് ചെയ്ത റോഡ കൂടെ വ വായിക്ക എടുത്തോണ്ടങ് പോവാ അതെന്തുവാും കൂടി നൽിക്കുന്ന രണ്ടുപേരെ കാണിക്കണ്ട ഒരു നാലാള് കൂടി നൽക്കുമ്പോഴത്തേക്ക് അവരുടെ മുൻ ആളാവാൻ വേണ്ടിമാരി ഇങ്ങനെ ചെയ്യുന്നത് അത് ബാക്കിയുള്ളവർക്ക് ചിലർക്ക് കഷ്ടാലം പിടിച്ചവ പോവാണെ അവടെ മേളിലോട്ട് കേറും
ആ ഇതുപോലല്ലായിരുന്നു ഒര അമ്മ മരിച്ചത് റോഡ് ക്രോസ് ചെയ്തപ്പോഴ അങ്ങാണ്ട് ഇല്ലയോ അതും ആ ഒരമ്മ നടന്നു പോയി റോഡ് ക്രോസ് ചെയ്ത അങ്ങാണ്ടാന്ന് തോന്നുന്നു
അങ്ങനെ അങ്ങനെരു മരണം കേട്ടിട്ടുണ്ട് പിന്നെ ഒരു അതി ഇവിടന്നും അല്ല പുറത്തോട്ടുള്ളടെതാ തോന്നുന്നു ഒരു വണ്ടിയില് പ്രായം ചെന്ന മനുഷ്യൻ ഇങ്ങനെ കൈ കാണ ക്കു ഒന്നു എന്നെ ഇടിക്കല്ലേ എന്ന് പറഞ്ഞത് ആംബുലൻസ് ഡ്രൈവർ ആണേ ഇടിക്കല്ലേന്ന് പറഞ്ഞുകൊണ്ട് ആ പടവും ആ വീഡിയോവും ഒക്കെ എനിക്കിപ്പോഴും മനസ്സിലുണ്ട് അവരിച്ചിരി പ്രായം ചെന്ന മനുഷ്യനാര്ന്നു റോഡിന്റെ നടു ക്രോസ് ചെയ്യ പയ്യാത്ത മനുഷ്യർ അപ്പോഴത്തേക്ക ആംബുലൻസ് വരും ആംബുലൻസ് ഒരു ജീവനുംകൊണ്ട് പോവുന്നെ ആണെങ്കിലും ഇതും ഒരു ജീവനല്ലേ അന്നെ നിർത്തിയ ഒന്ന് സ്ലോ ആക്കിയിട്ട് ഒന്നും പതുക്കെ മാറ്റിയ പോവില്ല അയാളുടെ നെഞ്ചത്തൂടെ കയറ്റിപോയി കഷ്ടയാള് മരിച്ചു ആംബുലൻ ന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഉള്ളിലും ഒരു രോഗി കടപ്പുണ്ടായിരിക്കും പക്ഷെ ഈ മനുഷ്യന്റെ ജീവൻ പോയിട്ടാണോ രോഗിയെ രക്ഷിക്കുന്നത് അതൊക്കെ ഉം അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ നെഞ്ചിനകത്തൊരു ഇത്പോലെ തോന്നും മൊത്തം അങ്ങൻതെ വാർത്തയാ കേക്കുന്നു ആരോട് പറയാനാ നമ്മളെ ആ സത്യ ഇൻക്കും അങ്ങനെ കാണേലും
ഞാന അങ്ങനെ ഇൻസ്റ്റ ഇപ്പ തുറക്കാറില്ല തുറക്കാറില്ലവ അങ്ങനെ ഒരുപാട്
യു നമ്മൾഏത് എടുത്തന്ന് പറഞ്ഞാലും അതിനകത്ത് ഇങ്ങനത്തെ അപകടമാണ് പേടി വരും ചിലപ്പോ ഇന്ന് കേക്ക നോക്കുവാണേൽ റീൽസ് എണ്ണി ണ്ണി ങ്ങനെ പോകും നല്ലത് മാത്രമേ കാണത്തുള്ളൂ ഞാനീ ഈ പാചകവും കുക്കിങ്ങും ആ ഇതൊക്കെയാ ഞാൻ കാണുന്നെ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെല്ലെ അങ്ങനൊക്കെയള്ളതൊക്കെ ഇരുന്ന് ഞാൻ കാണും സേവ് ആക്കിവെക്കും കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടാ അവ സേവ് ആക്കി വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെന്തങ്കലും ഹ് ഉണ്ടാക്കാൻ തോന്നവാണ ഉണ്ടാക്കും അല്ലെ ക്രാഫ്റ്റ് അത് ചെയ്യാൻ തോന്നുവാണേ ചെയ്യും പേപ്പറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എനിക്ക് ചെയ്യാൻ തോന്നും ആ അങ്ങനൊക്കെ ചെയ്യും അതൊക്കെ നല്ല ഇതാ നമ്മൾ അങ്ങനെ ചെയ്യുവാണേൽ കുഞ്ഞുങ്ങക്കും അയിനോട് ഒരു താ പര്യഒക്കെ വരും അപ്പൊ എന്ന കുഞ്ഞാണെ സമ്മയിക്കത്തില്ല മൂന്ന് വയസായില്ല വന്നിരിക്കും അന്നിട്ട് ഞാൻ പേപ്പറൊക്കെ ചുരുട്ടിയോ മടക്കിയോ ഒക്കെ വെക്കുമ്പോൾ അതെടുത്തോണ്ട് ഓടും പിന്നെ തര്ത്തില്ല അവക്ക് ലാണെങ്കി ഞാൻ എടുക്കുന്നത് മതി അവളാണെങ്കി ശരി അവക്ക് എന്തേലും ചെറിയപേപ്പർ കൊടുത്ത് വിടുമ്പോ അവൾ ഓടി അതുകൊണ്ട് കളഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നേന്റെ പുറകെ വന്നിര്ന്ന് അയിന്റെ മേളി കൂടെ ചെയ്യും അപ്പൊ ഞാനും വിട്ടു കൊടുക്കും
അല്ലെ എപ്പഴും കുഞ്ഞുങ്ങളത് കാണുമ്പോഴേ അവർക്കും ഒര് ഇത് വരും
അതെ അതെ അപ്പൊ അവർക്കും ചെയ്യണോന്നും പഠി ക്കാന് ഒക്കെ ഒരു തോന്നല് വരും നമ്മള് പഠിത്തം മാത്രമല്ല ഇതും കൂടെ
ആ എന്തെങ്കിലും ഒക്കെ ഒരുതൂടെ വേണം ഇവിടൊന്നെങ്കി രണ്ടു പേരും ഡ്രോയിങ് ആ കളർ വരപ്പ് വരപ്പ് വരപ്പ് ആ കളർ ഇഷ്ടംപോലെ മേടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കളർ നമ്മൾ ഇഷ്ടംപോലെ ഇരുപ്പോണ്ട് വരപ്പാ വരപ്പ് അത് തന്നെ
വാങ്ങിച്ചു കൊടുക്കണം നല്ലതാ പിന്നെ ഇപ് ഇപ്പം അവർക്ക് വേറെന്തങ്കിലും പേപ്പറും കൊണ്ട്എന്തെങ്കിലും ഒണ്ടാക്കാനൊക്കെ താല്പര്യം ഒണ്ടെങ്കി അങ്ങനത്തെ വാങ്ങിച്ച് കൊട് ക്കണം അല്ലെങ്കി നമ്മുക്കി നൂൽ ഇല്ലേ ത്രെഡ് കിട്ടത്തില്ലേ അങ്ങനെ ഒക്കെ അ അങ്ങനെ ഒണ്ടാ അങ്ങനൊണ്ട്
പൂവ് ഉണ്ടാക്കാനും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ ആ അതൊക്കെ ഒണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കളർ പേപ്പർ വെച്ചിട്ടേ നമ്മളതെല്ലാം മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഉം അവിടത് ചെയ്യിപ്പിക്കും അതെല്ലാം പാക്കറ്റില്ലേ ഒരു പാക്കറ്റ് ആ ആ അവരെല്ലാം പറഞ്ഞ് നമ്മ കത്രിക- എല്ലാ ഇ ഇത് പശ ഇതെല്ലാം നമ്മള് ഓരോ കുട്ടികളുടെ അമ് എല്ലാം മേടിച്ച് കൊടുത്ത് വിടണം അവിടെ വെച്ചിരിക്കും അവര് അവര് ഒരു ഫയലില് ആ
ഉം പത്താം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോ അങ്ങനെയല്ലേ പത്തിലോ എന്തോ പഠിക്കുമ്പോളാന്ന് തോന്നുന്നു ഇങ്ങനെ ഇത് ഇതുപോലെ നമ്മുക്ക് എടക്ക് ക്കെ ഒരു പിരീഡ് കിട്ടുവാരുന്നു ആ ശരിയാ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നയൊക്കെ ചെയ്യാൻ പറ്റും നല്ലതാരുന്നു അത് അതുപോലെ ഇപ്പഴ്ത്തെ പിള്ളേരും പഠിക്കട്ടെ അവർ
അതാ ഇപ്പൊ പിന്നെ ഇപ്പഴേ കുഞ്ഞുങ്ങളെ അമ്മള് പിന്നെ വലുതായപ്പോളല്ലേ ഇതൊക്കെ അറിയുന്നന്നെ ഇത് കുഞ്ഞിലെ അവരെ ആ ഒരു കുഞ്ഞു പ്രായത്തിലെ പുള്ളാരെയതെല്ലാം പഠി ഠിപ്പിച്ചെടുക്കാ ഈ അധ്യാപ നല്ലതാ അതെ ഒരുപാട് മാറ്റങ്ങള് വന്നു
അതെ നമ്മള് പഠിച്ചോ ഒരു രീതി തന്ന അല്ലെ ഒത്തിരി മാറ്റം വന്ന് ആ അത് നല്ല രീതിയണെങ്കി ങ്കി നന്നായിട്ട് വളരും പിന്നെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലേ എങ്ങനെയൊക്കെയാന്ന് വളരുമ്പോ അറിയാം അങ്ങനെയൊരു നമ്മുടെ ഒരു സാഹചര്യ അല്ലല്ലോ ആ ശരി ശരി ഓക്കെ ശരിയാ